ഹലോ ആഹ് ഹലോ
ഹലോ കേക്കാവോ?
ആഹ് കേക്കാം കേക്കാം. ആഹ് എന്തൊക്കെയുണ്ട്?
എന്ത് പറയാൻ നല്ല വിശേഷം. നന്നായിട്ട് പോന്നു. മഴയൊക്കെ ഇണ്ടാ അവിടെ?
ആഹ് ഇന്ന്‌ ഇപ്പോ ഇച്ചിരി തോർച്ചയുണ്ട്. ഇന്നലെ
ആഹ് അതെ ഇന്ന്‌ ഇവിടെയും വല്ല്യ കൊഴപ്പൊവില്ല
ആഹ് ആഹ് ആഹ് ഇന്ന് ഇനി മഴ പെയ്യോന്ന് അറിഞ്ഞുകൂടാ. മഴക്കോളൊക്കെ കേറുന്നു ണ്ട് ഇതുവരെ വല്യ കൊഴപ്പമില്ലാതെ ഇങ്ങനെ പോയി ആഹ് ആഹ് എന്തോ തെര തെരക്കിലാണോ?
ഇല്ല ഇല്ല ഇപ്പം ഫ്രീയാ കടേലാ
ഓഹ് അത് ശെരി. ആഹ് ആഹ് ആഹ് എന്ത് കടയാ?
ഒര് ലേഡീസ്റ്റോറാ
ഓഹ് അത് ശെരി എവിടെ ആഹ് ഏഹ് എവിടെയാ?
ഇവിടാ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാ
ഓഹ് അത് ശെരി ആഹ് ആഹ് ആഹ് കസ്റ്റമറൊക്കെ ഉണ്ടോ?
കൊഴപ്പവില്ല. അത്യാവശ്യം സ്റ്റാഫായിട്ട് നിക്കുവാ. സ്വന്തവല്ല
അല്ല ലേഡീസിൻ്റെയൊക്കെ ആമ്പഴേ കാണുമല്ലോ എപ്പോഴും പുള്ളാരും
ആഹ് ഓരോരുത്ത് ത്തരായിട്ടാണേലും ഉം ചില സമയം ഒണ്ടാവും
ആഹ് ചെല സമയം കാണും. ആഹ് ആഹ് ആന്ന്‌. പഴ സിറ്റികളിലൊക്കെയാണെങ്കി ഇച്ചിരിയും കൂടൊക്കെ തെരക്ക് വരും ആഹ്
ആഹ് നമുക്ക് ടൗണൊന്നും അല്ല
ആഹ് ആഹ് ആഹ് എന്നാലും ചെല ഏഹ് കട കളിലേ പുനരൂ പുനലൂരാ നല്ല ഇത് ഒന്ന് തെരക്ക് കൂടുതലെന്ന് തോന്നുന്നു എപ്പഴും തെരക്കാ.
ആ ടൗൺ ഏരിയ അല്ലേ?
ആഹ് ടൗണിലായോണ്ട്. ആഹ് പത്തനാപുരത്ത് അത്ര ഇല്ല. എന്നാലും ചെലയിടത്ത് നല്ല തെരക്കാ.
ഉം നമ്മക്ക് ഇവിടെ ടൗണാ. പിന്നെ ഇഷ്ടം പോലെ ലേഡീസ് സ്റ്റോർ ഉള്ളത് കൊണ്ടും ആഹ് ഒരിതേ വരത്തുള്ളു. അടുപ്പിച്ചടുപ്പിച്ചൊക്കെ ഒണ്ട്.
ഓഹ് അത് ശരി. ആഹ് അപ്പ ഇത് ടൗണാ അല്ലിയോ?
ടൗണല്ല.
അല്ല അടുപ്പിച്ചടിപ്പിച്ചുണ്ടന്നും
ആഹ് ടൗൺ ഏരിയയല്ല. ടൗൺ അല്ല. എന്നാലും എൻ എച്ച് റോഡാണ്. മെയിൻ റോഡായത് കൊണ്ട്
ഓഹ് ഓഹ് ഓഹ്
തെരക്കൊണ്ട്. കടകള് എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പ ആ ലേഡീസ് സ്റ്റോറ് തന്നെ അടു പ്പേ അടുത്തടുത്ത് ഒരു രണ്ട് ഇത് ഗ്യാപ്പിലൊക്കെ ഒണ്ട്.
ഓഹ് അത് ശെരി. ആഹ് ആഹ്
നാലഞ്ച്ലേഡിസ് സ്റ്റോറ് ഈ അടുത്ത് തന്നെ ഉണ്ട്.
ഓഹ് ഓഹ് ഓഹ്
അത്രയും തെരക്ക് അതുകൊണ്ട് വരത്തില്ല. വല്യ കൊഴപ്പ ഇല്ലാതെ പോകും.
ആഹ് ആഹ് ഇവടെ പിന്നെ എന്നും ആള് കാണുവല്ലോ കസ്റ്റമറായി പുള്ളാരായാലും
ആഹ് ആരെങ്കിലും ഒക്കെ ആയിട്ടുണ്ടാവും. പിന്നെ എന്തെങ്കിലും ഫങ്ങ്ഷ ഷനോക്കെ വരണമല്ലോ. ഇനി സ്കൂളിലൊക്കെ പരുവാടി
ആഹ് ഓണം ഒക്കെ ആവുമ്പം പിന്നെ പറയണ്ട.
ആഹ്. സ്കൂള് തൊറന്നതല്ലേ ഉള്ളൂ. സ്കൂളില് ഓരോ പരിപാടിയൊക്കെ വരുമ്പോഴത്തേക്ക് ത്തേന് തെരക്ക് ക്രിസ്മസ് ഓണം ത്തെ അങ്ങനെയൊക്കെ വരുമ്പഴാണ് തെരക്ക്. സ്കൂൾലാനുവേഴ് സറി യും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും തെരക്കാവും.
ആഹ് ആഹ് ആഹ് പിന്നെ ഇതിനെല്ലാം ഭയങ്കര എമൗണ്ട് അല്ലൂടേ?
ആഹ് പിന്നെ സാധനങ്ങൾക്ക് ഇപ്പം എല്ലാം എല്ലാ സാധനങ്ങൾക്കും റേറ്റ് കൂടുതലാണല്ലോ.
ആ റേറ്റ് കൂടുതലാ നമ്മുക്കറിയാം ഓ വളയൊക്കെ എത്ര വേടിച്ചാലും കൊച്ച്പുള്ളേർക്കേ വളേ ഞാന് പൊട്ടാതിരിക്കാനും കളറുപോവാത്തെ എല്ലാം കൂടെ നോക്കിയൊക്കെ എടുക്കും. ചിലതാണ് എന്ത് ചെയ്യും കമ്പി പോലെ ഇരിക്കും. കാണാൻ നല്ലയാ പക്ഷെ അതിനകത്ത് എല്ലാം മിനുക്കങ്ങളായിരിക്കും.
ആയിരിക്കും അത് പോകും.
ആഹ് അതങ്ങ് പോകും ആ ചില ചിലതാണേ നമ്മൾ വിചാരിക്കും പോകത്തില്ലെന്ന്. അപ്പഴും കാണാം അത് പൊട്ടി പോന്നാ കാണാം കം ഈ പൊട്ടി പോന്ന വളയായിരിക്കും. ആഹ്
ഉം അവരങ്ങനെയല്ലേ നിൽക്കത്തുള്ളൂ പിന്നേ പിന്നേ നമ്മള് മേടിക്കേണ്ടേ ഒരുപാട് ലോങ് ലാസ്റ്റി ഒരുപാട് ലോങ് യൂ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ അധികം ഇപ്പംഎങ്ങൂ ഇല്ലല്ലോ?
ആഹ് എങ്ങും ഇല്ല പണ്ട് കാലത്ത് പിന്നെ ഉണ്ടായിരുന്നു എന്നാലും അളുങ്കായിരുന്നു പണ്ട് കാലത്ത് പൊട്ടി പോന്ന വളയാരുന്നു നമ്മള് ഈ സെറ്റ് വള മേടിച്ചു ഇടുമ്പോഴേ ആഹ് കുപ്പി അല്ല ഈ സെറ്റ് സെറ്റ് ഇപ്പോഴും ഉണ്ടത് സെറ്റ് വളയേ ആ പൊട്ടിപ്പോന്നത്. പൊട്ടി പോകുന്നത് ആഹ് ഇപ്പൊ ഞാൻ അതിന് പകരം കൊച്ചിന് കമ്പി വളകള് മേടിക്കുയായിരുന്നു. ആഹ് അതിനകത്ത് എന്തോ ചെയ്യു ഇവര് കളറും ചെയ്ത്
പക്ഷെ അത് കൊറച്ചു നാള് ഉപയോഗിക്കാൻ പറ്റത്തൊള്ളു കളർ പോയി കഴിഞ്ഞാ പിന്നെ ആ ഒരു ഭാഗം
രിക്കും ആഹ്
ആഹ് ഭംഗിയുണ്ടാവത്തില്ല പിന്നെ ആഹ് വളൊക്കെ ആ ഭംഗി പോവും.
ഓഹ് പിന്നെ അതിനേക്കാളും ലെ എനിക്ക് തോന്നുന്നു ആഹ് പിന്നെ ഇപ്പ ഞാൻ ഒറ്റവള മേടിച്ചിട്ടുകൊട്ത്
ആഹ് അത് പിന്നെ കൊഴപ്പവില്ല കൊറച്ച് നാള് നിയ്ക്കും അത്യാവശ്യം കൊറച്ച്നാള് പിന്നെ ആഹ് കളറ് പോകുവെങ്കിലേ ഉള്ളൂ അല്ലെങ്കി കൊറച്ച്നാള് നിയ്ക്കും
ഡിസൈൻ ഇല്ലാത്ത പ്ലെയിൻ ഒറ്റ വള ഇപ്പം പച്ചയും ഓറഞ്ചും ഒക് റ്റെ യുള്ള കളറ് ഒള്ളേ അത് പക്ഷേ ആഹ് കൊറച്ചുകാള് ദാണ്ടിപ്പം ഓടുന്നുണ്ടത്
അതൊക്കെ ആ വളയെക്കെ അത്യാവശ്യം നിയ്ക്കത്തൊള്ളൂ
ആഹ് അതാകുമ്പം വല്യ കൊഴപ്പവില്ല പൊട്ടിയില്ല പൊട്ടുന്ന സൈസാന്ന് തോന്നുന്നു പക്ഷെ ഇച്ചിരി വീതിം കട്ടിയൊണ്ടായകൊണ് ണ്ടെ ആഹ് പെട്ടന്ന് അങ്ങ് ആഹ് ഇതിന്റെ കളറ് പോത് ത്തില്ല ഇന്നാളൊരു തവണ ഞാൻ ഇങ്ങനെ ഒറ്റവളകള് മേടിച്ച് അതുപക്ഷേ മണ്ടെലെ പ്രിന്റഡ് പോലുള്ള എന്തോ ഇതാരുന്നു കേട്ടോ ആഹ് അതങ്ങ് പോയി പന്നലായി പോകുവാരുന്നു ആഹ് ആഹ് ആഹ് ആഹ് ഇത് പക്ഷെ കൊഴപ്പവില്ല ഇപ്പൊ കൊറച്ചുനാള് കൊച്ചിന്റെ കയ്യെ കെടക്ക്‌ന്ന് അയ്യോ നേരത്തെ എപ്പഴും ഈ വള മേടിച്ചു വള മേടിച്ച് മേടിച്ചിട്കാ തിരിയ്ക്കാ പൊക്കൂവ പെങ്കൊച്
പെമ്പിള്ളാരല്ലേ പിള്ളാർക്ക്‌ പിന്നെ വളെ മലേ മലെക്കെ അല്ലേ
ആഹ് വളേം മാലേം അതുപോലെ മാല മാലേം അതുപോലെ ഈ കളറ് പോന്നേ പക്ഷെ ഇപ്പൊ ഇറങ്ങിട്ടുണ്ട് കളറൊന്നും പോവാത്തതും ഈ വലിയ കൊഴപ്പവില്ലാത്തൊരു സൈസ് സാധനങ്ങള് മാലകള് എറങ്ങിയിട്ടുണ്ട്
ആഹ് അപ്പൊ ഈ മുത്ത് ചെല മുത് ത്തുമാലകളില് മാത്രേ കള മുത്തുമാലേട പുറത്തു കോട് ട്ടിങ്ങ് പോലെ അടിച്ച് വച്ചിട്ട് അത് പോകും പൊളിഞ്
അത് പോകും പിന്നെ ചെലതിന്റെ ഈ ഏഹ് ഗോൾഡ് കളറുണ്ടല്ലോ അതെല്ലാം അങ്ങ് പോക്
ആഹ് ഗോൾഡ് കളറും സിൽവറും നോക്കണ്ട പോകും കറുത്തു പോകും
ആഹ് കറുത്തങ്ങ് പോകും അത് പിന്നെ ഇടാനേ കൊള്ളത്തില്ല അപ്പം ഇപ്പഴി നോക്കിയപ്പം കാണാ ഈമ് മുത് മുത്തല്ല ഒരു സൈസ് എന്തോ കല്ലാന്നാ ഈ പ്ലാസ്റ്റിക് പോലെ ഈ വളയുടെ കൂട് ട്ടൊള്ളെ ആഹ് സാധനം വെച്ച് ഒണ്ടാക്കി വെച്ചേക്കുന്നയാ കേട്ടോ അതൊന്നും കളറും പോത് ത്തില്ല അങ്ങനെ അങ്ങ് പോട്ടിം പൊത്തില്ല ആഹ് അങ്ങനെ ഉള്ളയക്കെ ഉണ്ട് അത് ക്കെ മേടിച്ചിട്ടാപ്പഴ് പക്ഷെ അത് ഷോയ്ക്ക് കൊള്ളത്തൊന്നുവില്ല
ഷോയ്ക്കൊന്നും കൊള്ളത്തില്ല ജസ്റ്റ് ഡെയിലി യൂസ് ചെയ്യാനേ പറ്റത്തുള്ളൂ
ആഹ് പിന്നെ സ്കൂളി പോകുമ്പോ ഇതൊന്നും അവർക്ക് ഇട്ട് കൊടുക്കാ ഒക്കത്തില്ല വളയാന്നെ ഇപ്പ വൈറ്റാ ഒത്തിരി വള ഇട്ടുകൂടാ ആഹ് ഞാൻ അതുകൊണ്ട് ആഹ് ഒറ്റ വളകളെ
ഉം ഉം
രണ്ടെണ്ണം മേടിച്ച് ഇട്ട് കൊടുത്തേക്കുവാ വെള്ള ചെറുത് അതെന്തുവാന്നോ സ്കൂളി ചെന്ന ഊരിയിട്ട് കളിക്കൂവടെ അവർ ക്കു ബുദ്ധിമുട്ടല്യോ കൊച്ചു പിള്ളോരല്യോ ആഹ് ഇത് ഒന്നാം ക്ലാസ്സിലാ പ്പ അറിയാല്ലോ അതെത്ര
ആഹ് അപ്പ പിള്ളാര് ഊരി കളിക്കുവല്ലോ ഇരുന്നൊണ്ട്
ആഹ് ആഹ് ആഹ് ഇതുങ്ങള് ഊരി കളിക്കും അപ്പൊ അതുകൊണ്ട് അവര് പറഞ്ഞിട്ടുണ്ട് ഏഹ് പിന്നെ വള കൂടുതല് ഉപയോഗിപ്പിക്കരുത് അങ്ങനെ ഇപ്പം ആഹ് അങ്ങനെ ഒര്ത് ആഹ് നാലെണ്ണം രണ്ടെണ്ണം വെച് ച്ച് ഈ പ്രാവശ്യം വേടിച്ചിട്ട് കൊടുത്തേക്കവാ ഹ് അതും കൊണ്ട് നടക്കുന്നു ഉം ഉം ഉം ഞാൻ എന്നിട്ട് പറയുന്നയ ഊരി കളിക്കല്ലെന്ന് ഈ സെറ്റ് വേടിച്ചിട്ട് കൊടു ത്തൊ ഇതുങ്ങളെല്ലാം ഊരിക്കളിക്കും ഉം ഉം ആഹ് ആഹ് അതുകൊണ്ടാ അവര് പറയുന്നെ ഇത് ചെയ്യല്ലന്ന്
പിന്നെ പോവുകയും ചെയ്യും. ടീച്ചർമാർക്ക് പഠിപ്പിക്കാനും പറ്റത്തില്ല. അവർക്ക്
ഓ അന്നാന്ന് ആ എല്ലാം കൊണ്ട് പാടാം പിന്നെ മാലയും ഉപയോഗിക്കാൻ ഒക്കത്തില്ല അവർ ഐഡന്റിറ്റി കാർഡ് അതുല്ല ഷർട്ട് പോലുള്ള എലയോ ഇടുന്നത്. ആ ഷർട്ടും പാവാടയാ ഇവൾക്ക് കൊച്ചിന് ആ ആ ആ അപ്പം അതായത് കൊണ്ട് ഷർട്ടിൻ്റെ മണ്ട പിന്നെ മാല ഇടണ്ടാ ഇനി ഇനിയിപ്പ ഐ ഡി കാർഡ് കിട്ടും. ആ മതി മതി പിന്നെ ഐ ഡി കാർഡ് ഇനിയിപ്പം കിട്ടും.
ഞാ ഇപ്പൊ സ്കൂൾ തുറന്നതല്ലേ ഉള്ളൂ ഐ ഡി കാർഡ്
ഐ ഡി കാർഡും കിട്ട്മ്പം പിന്നെ ഇനി അതിനൊരു ഇത് വേണ്ട മാലയൊന്നും കൊണ്ട് പോണ്ട എവിടെേലും ഒക്കെ പോവുമ്പഴൊക്കെ മതി.
പോകുമ്പോഴത്തേക്കും മതി അപ്പൊ എല്ലാ ദിവസവും യൂണിഫോം ഉണ്ടോ.
എന്തോ
എല്ലാ ദിവസവും യൂണിഫോം ഉണ്ടോ.
യൂണിഫോമാ ആ ഇവര് എൽ കെ ജിയിലായിരുന്നപ്പം വെള്ളിയാഴ്ച്ച ഴ്ച്ചകളിൽ ഓരോരോ ഡേ എന്നു പറഞ്ഞണ്ട് ഇവര് സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു. അന്നേരം യൂണിഫോം വേണ്ടായിരുന്നു. ആ ഇപ്പൊ എല്ലാ ദിവസവും വേണം, ഇവർക്ക് ബുധനാഴ്ച വേറൊരു കോട്ടായിടുന്നത് വേറെ ആഹ് കളറുള്ളത് അപ്പോ അത് ഒന്നാം ക്ലാസില പ്രായതല്ലേ ഉള്ളൂ അവർക്ക് കിട്ടിയില്ല അതുകൊണ്ട് യൂണിഫോം തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു.
ഓ ഇപ്പൊ യൂണിഫോം തന്നെ രണ്ട് മൂന്ന് ജോടി വേണം.
ആ രണ്ടെണ്ണം വേണോടെ ഇപ്പൊ അവര് സ്കൂളുകാര് കൊടുത്തതാ കെട്ടോ ഭയങ്കരം എമൗണ്ടാ അവര് മേടിച്ച് ഒരു മോന് ഉം മായിരത്തി പത്തി നന്നൂറോ അതാണ്ട് പത്ത് മൂവായിരം രൂപയായി രണ്ട് ജോഡി അവന്
ആ ഞാനും മോക്ക് എടുത്തിട്ട് മോക്ക് യൂണിഫോമിന്റെ തുണിക്ക് മാത്രം ആയിരത്തി ത്തി അറുന്നൂറോ നന്നൂറോ മറ്റോ വാങ്ങിച്ചവര് തയ്യൽക്കാശ് അതിനേക്കാൾ കൂടുതലാ തയ്യൽക്കാശ്
ആ അത് ഇവരിപ്രാവശ്യം ഇവരുടെ യൂണിഫോം മാറ്റിയത് കേട്ടോ അത്രയും നാളാന്നേ കുഴപ്പ ഇല്ലായിരുന്നു. ഇവരുടെ ല്ല കടയിലോട്ട് ചെന്നാ മതിയായിരുന്നു. ആ പത്തോ മൂന്നൂറോ രൂപയ്ക്കൊരു ഷർട്ടും ആ പിന്നെ പാന്റും കൂടെ എടുത്താൽ മതിയായിരുന്നു. നമ്മള് അവനിപ്പം ആ മോൻ ആറാം ക്ലാസ്സിലാ അപ്പം കഴിഞ്ഞ വർഷം വരെയൊക്കെ അങ്ങനെയിരുന്നു. ഈപ്രാവശ്യം ഇവരുടെ യൂണിഫോം അങ്ങ് മാറ്റി. മാറ്റിയപ്പോ അവര് തന്നെ എന്തുവാ തുണി കൊടുത്ത്
ക്കർ തയ്ച്ചു തരുന്ന യൂണിഫോമിന് റേറ്റ് കൂടുതലാ
ആ അവര് തന്നെ തയ്ച്ച് തരുന്നത്. ആ മെഷർ ആ മെഷർമെന്റ്
കമ്മീഷൻ ഉുള്ളതുകൊണ്ട്
ആ കമ്മീഷൻ നല്ല ഉണ്ട്ടെ പിന്നെ കൊച്ചിന് തന്നെ രണ്ടായിരത്തി നന്നൂറായി രണ്ട് ജോഡിക്ക് ഇ കൊച്ച് കൊച്ചിന് ആ ന്ന് പറഞ്ഞൽ ആ ഒന്നാം ക്ലാസ് ത്തിലേതാ അതായിരത്തി മുന്നൂറോ അ അതാ സംതിങ് ആയി മറ്റേത് ആയിരത്തി അർനൂറ് അത്രങ്ങട്ടെ പത്ത് മൂവായിരത്തി പറത്ത് രൂപ ഇപ്പം ഞാൻ എന്നിട്ട് അവരോട് പറയും ചെയ്തു എന്തോ ഒരു വേടിയിലാ വേടിക്കുന്നേ എന്ന്
ആഹ്
അവര് ആ ഒന്നീ തുണി ഇങ്ങ് തരണം അത് ഇനി
തുണി തുണിക്ക് മാത്രമാണ് തുണിക്ക് മാ - ഇത്ര കൊടുത്തിട്ട് നമ്മൾ തയ്യ പുറത്ത് കൊടുത്താലും ഇത്രയും പൈസയാകത്തില്ല.
അന്നാണ് തയ്യൽ കൂലി അതുപോലെ നല്ല
പക്ഷെ ഇവർ ആദ്യം നമ്മളോട് പറയുന്നത് എന്തോന്നറിയോ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ തയ്ച്ചു തരാനാണെന്നൊക്കെ ഒക്കെ പറഞ്ഞിട്ടാ വ
ഓ അതൊക്കെയാന്ന് ആ മോനു ഇതുപോലെ ആദ്യം പറഞ്ഞു
ബൾക്ക് ആയതുകൊണ്ട് അവര് റേറ്റ് കുറച്ച് തരും എന്നൊക്കെ ഇവർ പറയത്തുള്ളൂ
ആഹ് ആഹ് ആഹ്
ഇത്രം കൊടുക്കുന്നുണ്ട് സ്കൂളിൽ നിന്ന് മൊത്ത മൊത്തത്തോട് കൂടി ഓർഡർ കൊടുക്കുന്നണ്ട് അവര് റേറ്റ് കുറച്ചാണ് വരുന്നത് എന്നും പറഞ്ഞിട്ട് പക്ഷേ വാങ്ങിക്കുന്ന റേറ്റ് പുറത്തെത്തായാലും കൂടുതലു ആണ്
ആ ആണ് ആണ് ആ ആ ആ എങ്കിൽ ശരി കേട്ടോ ഓക്കെ
ആഹ് ശരി
ആ ഓക്കെ ഓക്കെ